ആഹ് ടാ സുഖല്ലേ?
ആ എന്തൊക്കെണ് ആയി ആ കേക്കിണ്ട് ഇങ്ങക്ക് കേക്ക്ണ് ഇ ല്ലേ
ആഹ കേൾക്കണ്ട് കേക്കണ്ട്
ആ എത്ര കാലായി വിളിച്ചിട്ട്? ഇവിടന്നെ പോയി ഇവിടെന്നന്നെ പോയ് അ യാതൊരു വിധ വിവരില്ലല്ലോ?
ഇവിടെ വന്നിട്ട് കൊറെ തിരക്കപ്പെെട്ടണ്ട് വീടൊക്കെ റെഡിയാക്യാണ്ട് താമസിക്കാനുള്ള-
ഏയ് അവിടെ പാർത്ത് അവിടെ കൂട ഇനിങ്ങോട് വരുന്നില്ലേ
ആഹ് താടക്ക് അല്ലാതെ ഫുള്ളായി എങ്ങനെ എടുക്ക?
ആഹ് സേവക്കണാവരല്ലേ?
ഏ തീരായി ഞട് നിക്ക നടക്കൂ നമ്മള നാട്ടില് നിക്കാലെ കുറച്ച് പൈസ നിലാക്കിട്ട് പോരാനാ കരുതിക്കണ്
എന്നിട്ട് അവിടെ എന്തൊക്കെയാ?
ആ
ഹലോ തെരക്കിലാ നി?
അല്ല ഞൻ പണി എപ്പഴെങ്കിലും ഇണ്ടാവുള്ളൂ പോ ഇ ഭയങ്കര പ്രശ്നാണ് അത് ഇങ്ങനത്തെ ഓരോരോ ഒക്കെ വിലക്കയട്ടാണ് പണിയില്ല അ കുടുങ്ങി നിൽക്കേണ്
ആഹ അതിന്റെ അതിന്റെ മെയിൻ പ്രശ്നം എപടെയാണ് വില കയറ്റവും ഇവിടെ യുദ്ധത്തിന്റെ ഓരോ വിഭാഗവും ഞങ്ങക്ക് പ്രതിഫലിക്കുന്നുണ്ട് സമ്പായത്തിലായ് ച്ചാലും ഏ തൊഴിലണച്ചാലും എല്ലാത്തിലും അത് ബാധിക്കുന്നുണ്ട്
ഹലോ
കേൾക്കണില്ലേ
ആഹ അപ്പൊ കേക്കണ്ട്
ആഹ ഓക്കെ
ആ എന്നിട്ട് എന്താ പറഞ്ഞേ കേട്ടില്ല
അല്ല ജോലി സമയതൊക്കെ എങ്ങനെയൊക്കെയാണ്
അത് ഇപ്പ ഇവിടെ അറബിരാ് അറബിരാജ്യയോണ്ട് രാവിലെ സുബ്ഹ് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഏഴ് ഏഴ് മണിയ ആ ടൈമില് ജോലി തുടങ്ങും.
ഉം
ഉം ആഹ പിന്നെ അതിന്റെ ഇടവേള ഉണ്ടാവുക നിസ്കാര സമയത്ത് ഇടേൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള താമസം ഉണ്ടാവും.
ആഹ ഉച്ചക് ശേഷമല്ലേ
ആ..
ആ ആ..
അത് കഴിഞ്ഞ് പിന്നെ അസക്കൊ.. ഇതിയ്ക്കു ... വൈകുന്നേരം വീട്ടേക്ക് പോരാം...
ആ
ആഹ് ഞങ്ങള് ഒരു സ്ഥപനത്തിന്നെ കിയിൽലായിട്ട്..
ആ ആ ആ... അവിടെ ആകുമ്പോ അങ്ങനെ ഇ ന്തൊക്കെ ഇണ്ടാവും ഇവിടെപ്പൊ ഇഞ്ഞൊന്നും നടക്കൂല... എല്ലാരും ഇവിടന്ന് പോരാനിക്കാണ് ചെങ്ങയിമാര് കുറെ ആൾാക്കാരുണ്ട് ഞാൻ അവർകൊക്കെ വിളിച്ചോ കിയപ്പം ഓലെ ക്കെ... തന്നെയാണ് ഇവിടെ നാട്ടിൽ നിന്നിട്ടൊന്നും ഒരു കാര്യംല്ലാ... ഒന്നാമത് കുറഞ്ഞ ശമ്പളണ് ഞമ്മക്ക് കുറഞ്ഞ ശമ്പളെ കിട്ടുള്ളൂ.. ഒക്കെ സമ്പാദിക്കാം ഇഞ്ച് പറഞ്ഞ മാരി വാടകക്കൊരു പെരട്ത്ത് കാണ്ട് അവിടെ നിക്കാ പിന്നെ പൈസ ഇങ്ങനെ നാട്ട് കയച്ച്ട്ട് നാട്ടിലൊരു പേരണ്ടാക്കീട്ട് അങ്ങട്ട് സ്ഥിരയ്ക്കാണ്ട് താമസിക്കാ
അതെന്നെ ഇപ്പൊ ഞാനും കെര്തീക്ക്ണെ
ഉം എണക്ക് നാട്ടില് വേറെ പേരെന്തെകിലും നോക്കണോ
പേരാ അത് നോക്കാൻ തൊടതീട്ടില്ല ഒരു ഒന്ന് പൈസ റെഡി ആവട്ടെ ഒന്ന് കയ്യിൽ വന്നിട്ട് പിന്നെ നോക്കാന്ന് കെര്തീട്ടാണ്
ആ ആഹ അല്ല ആക്കം പോലെ മതി പെട്ടന്ന് ഇപ്പ അയ്നത് വേറെ എന്തിയേലും കടക്കെണിയാവും
ആ അത് ഞാപ്പോ അന്ന് അന്ന് പോന്നപ്പോ കുടീലിട്ട വണ്ടി എന്തായിരിക്കുന്നാവോലെ ഈയ് നോക്കല്ണ്ടോ അത്
ഇല്ലടാ അത് ഇന്നോട് പറഞ്ഞിട്ടില്ലല്ലോ
ആഹ അവടേ വണ്ടിണ്ട് അത് ഞ്ഞി ഞ്ഞി ഞ്ഞി ബാട്ടറിയാ അത് ഇനി എന്തെങ്കിലും ആയികാണാവ ഞാൻ പിന്നെ വിളികാൻ വിളിച്ചും ചെയ്തില്ല പിന്നെ
ആഹ അതെയ്‌ ഞാൻ നോക്കീട്ട് പറയണ്ട് ഉം ഞാൻ വണ്ടി നേരാക്കാൻ പോണ്ട്പ്പളയ്‌ അത് പൊട്ച്ച്ക്ക്ണ് ഇപ്പൊ ഞാൻ ഇപ്പൊഅയ്നൊക്കെ പോവല്ണ്ട് ഉം ആ പണിക്കൊക്കെ പോവല്ണ്ട്
എല്ലാ പണിം
അതല്ലേയ് എല്ലാ പണി പഠിച്ചിട്ടും കാര്യല്ലാ ഇപ്പൊ ഇബടെ പണിന്നെല്ലേയ് ഒക്കെ ഉം ഒക്കെ പണിയൊന്നും ഇല്ലാതെ കിടക്കാണ് കുറൾക്കാര് കയറാൻ നിക്ക്ണ്ട് അങ്ങട്ട് ചങ്ങയ്മാര് കൊറേആള്ക്കാരെയ്‌
ആഹ ഒക്കെ ഒക്കെ ഈ രംഗത്ത്ക്കന്നെ വേറെ എങ്ങട്ടെങ്കിലും പോവിണ്ടോ ആരേലും
പോവ്‌ണ്ടോ അറില്ല അധികം ആ ഭാഗത്ത്‌ കെന്നെ വരുന്നത് എന്നാ പറഞ്ഞെ
ഉം
അല്ലാതെ ഒന്നും നടക്കൂലെയ്‌ ഇബടെക്കെ വെറുതെ നിക്കാ
അവടെ ജോലിഇല്ലെങ്കിലും ഒല്ക്ക് ശമ്പളം ഇബ്ട്ത്തെ അത്തരീം ഇണ്ടാവൂലലെ
ഉം ആഹ് അതാണ് ജോലി നല്ല ജോലി ഉണ്ടാവും നല്ലോം പണി ഇട്ക്കെണ്ടിഎരും ഉം ശമ്പളം തീരെണ്ടാവൂലാ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് ഇങ്ങൾ ചോറ് വൈച്ചില്ലേ
ആഹ് ഞാനിപ്പ ചോറ്യ്‌ച്ചാണ്ട് ഇപ്പാ ഇങ്ങനെ കിടന്നപ്പം വിളിച്ചതാണ് ഇപ്പനക്
ഉം ഉം പിന്നെപ്പെന്താ
ആ അവടെ എങ്ങനെ
എന്തേ പറയൂ
ആ അവിടെ ആർക്കോ അമ്മളെങ്ങായിമാർക് ആർക്കെന്തോ ഊണാണ്ട് മുറിയായിന്നൊ
ആഹ ഇബടെ അപകടം പറ്റീന്നു അപകട ഉം ഉം ഉം വലിയ പരിക്കൊന്നുല്ല ന്നാലും ചെറുതായിട്ട്ക്കൊക്കെ കഞ്ചുംകാലൊക്കായിട്ട് ചെറിയ പൊട്ടുകളൊക്കെണ്ട് വല്യ പരിക്കൊന്നുല്ല
ആ ഇപ്പെവടെ ഇപ്പൊ അഡ്മിറ്റ് എന്തെലാണോ ഹോസ്പിറ്റല് എവിടെലാണോ
ആണ് ആണ് ആണ് ആശുപത്രിയിലാണ് ഉം അവ്ട്ന് പോന്നിട്ടില്ല പോരാനായ്‌ക്ക്ണ് ഇതൊക്കെ കഴിഞ്ഞിക്ക്ണ് ചികിസയൊക്കെ കഴിഞ്ക്ക്ണ് ഡോക്ടർമാര് വിട്ട് ഉം വിട്ടിട്ടില്ല
കൊറേ ദിവസം ഞീ മൊടങ്ങുല്ലെ ഓന്റെ പണിയൊക്കെ.
ഓൻകല്ലേല്ലും പണില്ലേ ഓ പണില്ലാതാ എടെങ്ങാറായി നിക്കണസമയത്ത് സമയത്തങ്ങനത്തെ
ഇനി പൈസൊക്കെ എന്താ കാ
പൈസൊക്കെ ഞമ്മ ചെങ്ങയമാരങ്ങനെ കൂടി പിരിവിട്ട് കൊടുത്ത്ക്കാണ്.
ഉം.
ആ ചെങ്ങായിമാരൊറ്റക്കല്ല പിന്നെ ഓരെ കുടുംബക്കാരും. പിന്നെ നാട്ടത്തെ കുറച്ച് ആൾക്കാരും കൂടിയങ്ങനെങ്ങനെ വലിയ സംഖ്യ ചെലവായിക്ക്ണ്.
ഉം. ഉം ആശുപത്രിക്കിള്ളപൈസമാത്രം പോരല്ലോ നമുകിനി ഓൻ മൊടങ്ങിക്കിടങ്ങ ദിവസം ചെലവിനും മാണ്ടേ ലേ ഓൻക്ക്.
അത്ങ്ങനായ്. ആഹ് അല്ല കുടിക്കാർക്ക്ള്ള ചെലവ് ഓലെ അയൽവാസ്യേൾ എടുക്കാന്ന് പറഞ്ഞക്ണ്.
ഏഹ്
നോക്കാന്ന് പറഞ്ഞക്ക്ണ് അത് കൊയപ്പല്ല കായിക്കാരല്ലേ അയിനൊരൊന്നും തിരിഞ്ഞു നോക്കണില്ലേ വെറുതേനിക്കാണ്.
ആ ഓന്റെകുടുംബത്തിന് കൊറേ പ്പാർക്കുംപൈസഇല്ലോല്ലലോ.
ഉം ഒരാരും നോക്കണില്ല തിരിഞ്ഞോക്കണ്ണില്യ, ഓരയൽവാസിയേള് നോക്കാന്ന് പറഞ്ഞിക്ക്ണട്ടോ. ചെലവും കാര്യങ്ങളൊക്കെ. കുടുംബത്തിലെ ചെലവൊക്കെ ഉം നീ നാട്ടിക്കിനി എന്നേലും വെരിണ് ണ്ടോ?
ഞാൻ നാട്ടില് നോക്ക് ഇബടെ ഇപ്പ ഒന്ന് പൈസട്ട് റെഡി ആയിട്ട് നാട്ടിൽ വന്നാണ്ട്. പിന്നെ ഇജിപറഞ്ഞോല്ലെ വീടൊക്കെ നോക്ക്യാണ്ട് സ്ഥലൊക്കെ നോക്കിവെച്ചാണ്ട്.
അല്ലേ നാട്ടക്ക് നാട്ടക്ക് വന്നിട്ട് നോക്കണ്ടാ, നാട്ടിക്ക് വന്നി ട്ട് നോക്ക്യലേ കയിലാകെ കൊറച്പൈസണ്ടാവും ആ പയ്സോണ്ട് നാട്ട്ക്ക് വന്നാ പിന്നെ ഒന്നിനും. നടക്കൂല എന്തേയച്ചാല് അവിടന്നന്നെ ആ അവിടന്നെ കൊറെ ഇതാക്കിട്ടേ അപ്പൊ തന്നെ ഒപ്പിച്ചിട്ട് പെര കേറണ്ട്യ എല്ലാ സെ എല്ലാം തയ്യാറായിട്ട് ഇങ്ങോട്ട് പോന്നാ മതി. അല്ലാന്ന്ണ്ടെങ്കിൽ ഒന്നും നടക്കൂല ഒക്കെ കടത്തിലേക്കാരം പിന്നെ. പിന്നക്കെ ലാസ്റ്റെക്കണ്ടെരും മ്മാ പിന്നെ ലാസ്റ്റൊക്കെ അവസാനൊക്കെൽക്കണ്ട്യരും അങ്ങനത്തെ അവസ്ഥേണ് ഇപ്പൊ ക്കണ്ടല്ലോ അപ്പോ മൂന്നാളൊക്കെ ഞമ്മ ചങ്ങായ്മാരങ്ങനെനായി ആകെ കുടുങ്ങിക്കുണു.
ഉം ഇപ്പ ആരൊക്കെ അവിടെ തറവാ തറവാടി വിറ്റാണ്ട് ലോൺ എടുത്തിട്ട്. ഇപ്പോ ഓന്റെ എല്ലാ സൊത്തൊക്കെ വിറ്റുന്നാ പറഞെട്ടിനെ.
ആ ഇനി അങ്ങന സംഭവിച്ചെ അയമ്മെ ചെങ്ങായിന്റെണ്. അടുത്തങ്ങയാണ് ഇതൊക്കെ അങ്ങനെ അ അങ്ങന നടക്കൂല. അവിടുന്ന് സമ്പാദിച്ചിട്ട് അത്യാവശ്യം പൈസ ണ്ടാക്കിട്ട് ഇങ്ങോട്ട് പോന്നാമതി ഇണ്ടാക്കിട്ട് പോരല്ല പെര്യും കാര്യങ്ങളൊക്കെ. ക്ക ഒക്കെ നേരായിട്ട് തയ്യാറായിട്ട്ങ്ട്ട് ഇങ്ങട്ട് പോന്നാണല് നല്ലത് നിങ്ങ ആ ഗ്രൂപ്പിനതുവല്ല വിടെ എന്തെങ്കിലും വല്ല ഉം സമ്പാദിക്കാന് മാർഗം നോക്കി പോന്നുണ്ട് ഇവ്ടെ ഒന്നും ജോലി ഇട്ട് നോക്കി ഇരുത്തണ്ട, ഇവിടെന്നും ജോലി തീരണ്ടാവൂല്ല. ഇപ്പ അങ്ങൻത്തെ അവസ്ഥേണ് അവിടെ തന്നേ അവിടെത്തന്നെ എന്തേം സംബാ മാർഗ ന്തേലും കണ്ടിട്ട്ങ്ങ്ട്ട് പോന്നാ മതി എന്നാ പിന്നെ പേടിച്ചാലല്ലോ.
ഉം നീ വല്ല ഇത് ഇപ്പ്പ്പൊ പ് പല ക് കമ്മികൾ ഇണ്ടാക്ക്ണ്ടല്ലോ പുതിയൊക്കെ പുതിയ കമ്പനിയല്ലേ ഇപ്പും കൊറച്ച് പൈസ കൊടുത്താണ്ട് ന്നാ പിന്നെ അയ്ന് അടുത്ത മാസം മാസം വരുമാനം കിട്ട്യുല്ലൊ അപ്പ അങ്ങനൊ കരുതിക്കണ്
അങ്ങനത്തെന്നെ അങ്ങനെ കൊറെ ആള്ക്കാര് ചെയ്യ്ണ്ട് മ്മളെ നാട്ടില്, ഓരോന്നും പണിയെടുക്കാെ ങ്ങനെ നടക്കും ണ്ട് പക്ഷെഓലക്ക് പൈസൊക്കെങ്ങനെ കയ്യി ല് ഉണ്ടാവും ഓലക് വണ്ടി ഇണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെണ്ടാവും ഇത ഇടുന്ന കെട്ട വെച്ചപ്പോള മനസ്സിലായത് ഒക്കെ അവിടെങ്ങനെ പൈസ കൊടുത്തിട്ട് പോന്നക്ക്‌ണെ
ഉം ഇങ്ങനെ കൊറച്ച് സ്ഥലം വാങ്ങി ഓൽക്ക് മറ്റേ ഓട് പോലത്തെ പോലെ സാധനങ്ങൾ ഇട്ടോ വിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ വാങ്ങി വാടകക്ക്‌ കൊടുത്താലും അയിന് നല്ല കായി ടുന്ന കാലാണ്
ഉം ഉം അങ്ങനത്തൊക്കെ നടക്കുള്ളൂ ഇപ്പ ഒന്നും പണിയെടുത്ത് ജീവിചാ നടക്കൂലടാ ഒരു പണില്ല പുള്ളി പണിക്ക് ഇപ്പോ എല്ലാ ഓരോ യന്ത്രങ്ങളായില്ലേ ഞമ്മക്കൊന്നുംപ്പോ പണി കിട്ടൂല അനക്ക് പിന്നെ അന്നങ്ങനെ പഠിച്ച് ഇങ്ങനെ പോയണ്ട് വല്യ കുഴപ്പല്യ ഞങ്ങളൊക്കെ ആകെ കുടുങ്ങി നിക്കാണ് ഇവിടെ
ഇപ്പൊ പുതിയ പുതിയ മറ്റേ കോഴസകളൊക്കെവരുന്നില്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ
ആണ്ട് ഓരോ പഠന പഠനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞമ്മക്കിപ്പ ഞാൻ നടക്ക്കു ലല്ലോ നമ്മള് കാര്യത്തിനൊപ്പം സഞ്ചരിച്ചില്ലല്ലോ ഏതായാലും പിന്ന ഇങ്ങനെ പോട്ടെ ഇപ്പ വല്ലാന്നുംണ്ടല്ലോ ഇനി ഇങ്ങനെ പോയിട്ട നമുക്ക് മക്കളൊക്കെ എന്തെങ്കും ചെയ്തോളൂ അല്ലാപ്പന്താ അല്ലാപ്പ എന്താ ചെയ്യാ
പിന്നെ എന്നാലും ഞാൻ പറഞ്ഞേ വണ്ടി ഒന്ന് നോക്കണട്ടോ
ആ വണ്ടി ഞൻ നോക്ക ഞാന് ഞാൻഇജ്ജ് മുമ്പെന്നെ അറിയിച്ചിക് ഞാൻ നോക്കീനെ പോയിട്ട് കുറച്ചായല്ലോ വണ്ടിക്കന്തെങ്കു പറ്റിക്കണം അറിയില്ല എന്തേലും കുഴപ്പ ഇല്ല ഞൻ നേരെക്കിവക്കഞാൻ പരംന്റെ പണി പോണണ്ട്
ഇ നേരാക്കിയാണ്ട് ഇനിപ്പോഞാൻ വരുന്നവര നീ ഇജ്ജ് യൂസ് ചെയ്തോണ്ട് കുഴപ്പൊന്നില്ല
ആ ഞാൻ ബിച്ചോളാം ആ ഞാൻ ബീച്ചോളാം ആ
ഞാനിനിവിളിക്ക കേട്കനായ്ക്ക്ന്ന് ഇനി നാളെ രാവിലെ ണീക്കണ്ടല്ലേ
ആഎന്നാ ശരി ഉംശരി
ശരി ശരി